ഹലോ ആഹ് പറയൂ എന്തൊക്കെ വർത്താനം?
സുഖം കുട്ട്യാളെക്കേടെ?
കുട്ട്യാള്താ ഒരാള് മദ്രാസില് പോയിട്ടുണ്ട് ഒരാള്താ അവ്ടെ ഭക്ഷണം കഴിക്ക്ണ് ണ്ട്.
ഏഹ് ചായിം കടിയൊക്കായോ?
ആഹ് ആയേ
ആഹ് അഹ് സെരി എന്താന്നിട്ട്ന്ന് പരിപാടി? കുട്ടി അതാ ഒറങ്ണ് എണീക്കാനൊക്കെ ആയി തൊടങ്ങി അപ്പൊ ഞാന് വേഗൊന്ന് വിളിച്ചതാ. തിരിഞ്ഞും മറഞ്ഞൊക്കെ കെടക്ക്ണ്ട്.
ആഹ് എണീറ്റ പിന്നൊന്നും നടക്കൂലലേ?
ഒന്നും നടക്കൂല ഓം ഫോൺ നമ്മള് യൂസെയ്യുമ്പളേ ഓനയിലേറെ വെല്യേ ആവശ്യ. ഇപ്പ തരാ ഇപ്പ തരാറിം എവടെ തര്ണ്. ഇല്ല. ഉം ഞമ്മള് പറയല്ലോ ഇപ്പ തെരാ ആഹ് അതേപോലെ ഓ മാങ്ങിങ്ങാണ്ട് ഓനും കാട്ടും അങ്ങനെ. ആഹ് തെരു ഓന്പ്പൊ രണ്ട് കഴിഞ്ഞ്.
ആഹ്.
ഉം ഇന്ന് സ്കൂളുകള്ണ്ടോ കുട്ട്യാൾക്ക്?
ഇല്ല ഇൻ ഇന്റെ മോന് ഒന്നാം ക്ലാസ്സിലാ ഓനിന്നില്ല. ഒരാളെ സ്കൂള് പോവാനായിറ്റൊള്ളൂ ആഹ്. അഞ്ചാം ക്ലാസ് മുതലൊക്കെണ്ട്. ഇബടൊക്കയിന് മൂടിക്കെട്ടി ഇരിക്കന്നേണ്. ചെറിയാക്ക് മൂന്ന് വയസ്സ്.
ആഹ്.
അംഗനവാടിയിലൊക്കെ പോവാനായിലേ?
അംഗൻവാടില് പോവാനൊക്കായി അയിന് ഇവടെ അടുത്തൊന്നും അംഗൻവാടി ഇല്ലാത്തതോണ്ടേ ഞാൻ ചേർത്തിട്ടില്ല.
ഇവിടിം അങ്ങനെത്തന്നെ കൊറേയാട്ട് നടന്ന് പോവാണ്ട് ഒര് കേറ്റോം ഒരെറക്കോണ്ട് പോകുമ്പോ.
ആഹ് അ
പിന്നെ എപ്പഴുപ്പോ ആഹ് സുഖാണ് എപ്പഴുംപ്പൊ ഓലെ കിട്ടൂല്ല്യല്ലോ? ഓല് പണിക്ക് പോ ആഹ്. പിന്നെ ആ മൂന്നര നേരത്തെല്ലേ വിടാ ആഹ് സമയത്ത് ഓലെ പണി കയൂല്ല.
ആഹ് പിന്നെപ്പോ ഞമ്മളന്നെ അയിന് പോണം.
ആഹ്.
ഞമ്മളെ പണി നടക്കൂല്ല അവടാക്കി വരുമ്പോക്ക് കൊണ്ടരാൻ പോവാനുവായി.
കൊണ്ട്ര ആഹ്. അവടാക്കി വന്ന് എന്തേലൊക്കൊന്ന് ഇണ്ടാക്കി തിന്നുമ്പോത്തിന് ആട്ടന്നെ മണ്ടാനായി.
ഉം അത് കര്തിട്ട് ഞാനുല്ല കൊണ്ടാക്കിട്ട്.
ആഹ് കാണാതൊക്കെ നിക്കുവോ കുട്ട്യാള്?
ആഹ് ഞൻ ചെലപ്പോ ഇവടുന്ന് ആ ഹോസ്പിറ്റൽക്കൊക്കെ പോവുമ്പോ തൽക്കാലത്തിന് ഇമ്മാന്റെട്ത്താക്കീട്ടങ്ങനെ പോവും. കാണാതെ പോണം കണ്ടിട്ടൊന്നും അയക്കൂല.
ആഹ് ആഹ് ആഹ് ആഹ് ചോയിക്കൊന്നും ഇല്ലേക്കുലേ?
ചോയ്ക്കും മുട്ടായെന്തോലൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറഞ് ഇമ്മന്തെങ്കിലൊക്കെ പ ർഞ്ഞിങ്ങനെ പിടിച്ചു നിർത്തും പോണത് കണ്ടാലേ പ്രശ്ണൊള്ളൂ കണ്ടില്ലെങ്കി വല്യേ പ്രശ്നൊന്നുല്ല. ആഹ് ഭർ
ഏഹ് ഏഹ് സ്വന്തം വീട്ടി പോക്കല്ല്യെ?
അല്ലേ മദ്രസ സ്കൂളൊക്കെ അല്ലേ? സ്കൂളൊക്കെ പൂട്ടുന്ന ടൈമിലല്ലേ പോവാൻ പറ്റുള്ളൂ ഇല്ല. ആഹ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് ഇവിടെ ആരൊക്കെയുള്ളേ?
ഇവിടെ ഞങ്ങള് കൂട്ട് കുടുംമ്പാണ് സപ്പറേറ്റ് ആയിട്ടില്ല ഇവിടെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ട് ഉപ്പഇല്ല. പിന്നെ ഏഹ് മൂത്തച്ഛനുണ്ട് മൂത്തച്ചി ഇണ്ട് ഓരുടെ മൂന്ന് കുട്ടികളുണ്ട്.
ഏഹ് അത് ശെരി ഞങ്ങളും അങ്ങനെ തന്നെ ഞാനാണ് മൂത്തത്-
ആഹ് ഒന്നിച്ചന്നെ.
ആഹ് ഒന്നിച്ചന്നെ ഓരുടെ ആരുടെയും കല്യാണോന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഇങ്ങനെ- ഉം...
ഇവിടെ കല്യാണം കുട്ടികളൊക്കെ കഴിഞ്ഞു സ്ഥലം ഏഹ്-
എന്താ പറഞ്ഞേ?
സ്ഥലോക്ക വാങ്ങിട്ട്ക്ക്ണുപറയേ -
ആഹ് അപ്പോ വീടുമ്മേക്ക് നോക്കിയാ മതിലെ-
ആഹ് അയിന് ഇപ്പോത്തെ പൈസൊക്കെ വെച്ചിട്ട് വീട് പണിക്കൊന്നും ഇപ്പോ പണ്ടത്തെ പോലെ പെട്ടന്നൊന്നും ആവൂല്ല.
ഏഹ് ഇല്ല. ഓരോന്നും ഇങ്ങനെ ചെയ്യാ ആദ്യ സ്ഥലമായി വാങ്ങീട്ട് പിന്നെ അതിന്റെ കടം വീട്ടീട്ട്-
ആഹ് സ്ഥലം വാങ്ങിയിട്ട്- ഇപ്പോ കൊല്ലം മൂന്നണ്ണോക്കാ യിക്കണ് ഇത് പാടാവോണ്ടെ പെർമിറ്റ് കിട്ടാൻ കൊറേ വൈകി.
ആഹ് ആഹ്
വീടിന്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ എന്താ ഇപ്പോ വീടിന്റെ അടുത്തന്നെ ആയിക്കോട്ടെ ന്നി ട്ടിപ്പൊ വീടിന്റെടുത്തപ്പം പറമ്പല്ല പാടാണ് അപ്പോ അത് അങ്ങനെ വാങ്ങീട്ടതാ-
ആഹ്. അല്ല അന്ന് വാങ്ങിയതുകൊണ്ട് അതായി അ ഇന്നൊന്നും ഇപ്പോ വാങ്ങാൻ കഴിയില്ല തോന്നുന്നില്ല.
ആഹ് പക്ഷേ എന്താറിയ ഇങ്ങള് സ്വർണ്ണൊക്കെ കൊടുത്തിട്ടാ വാങ്ങിയതേ- ഇപ്പൊ സ്വർണത്തിന്റെ വെല എന്താ അന്ന് ഏഴ് ലക്ഷത്തിന് കൊടുത്തതാ അന്ന് ഏഴ് ലക്ഷത്തിന് കൊടുത്ത സ്വർണ്ണം ഇന്നുണ്ടെങ്കി പതിനാല് ലക്ഷത്തിന് കൊടുക്കാനായി.
ആഹ് അത് ശെരിയാ ഇങ്ങള് വിറ്റിട്ട് ഇണ്ടാവൂല്ലേ?
ആഹ് അത് ഓർക്കുമ്പോ ഒരു സങ്കടം.
ഉം. ഇനി ഇപ്പോ ഈ കൊല്ലം കൂടി കഴിഞ്ഞഴിഞ്ഞാല് വെല കൊറയോ ല്ലോ.
ആഹ്.
ഫോണിൽ ഇങ്ങനെ കാണുന്നതാ ആർക്ക് അറിയാം. ഫോണില് ഇങ്ങനെ വരും ഈ കൊല്ലം ആരും- സ്വർണ്ണം വാങ്ങരുത് ഇക്കൊല്ലം സ്വർണം വാങ്ങിയവർക്കൊക്കെ നഷ്ടാണ്. സ്വർണത്തിന് വെല കൊറയും എന്താപ്പ പറയണ്ട്.
ഉം.
ഉം എന്തെങ്കി
എന്നാലും ഇപ്പൊ കല്യാണത്തിനൊന്നും കൊ റവില്ലല്ലോ ഇന്നായാലും ഇന്നിപ്പൊ പ്രത്യേകിച്ച് എവിടെക്കുമില്ല.
ഏഹ് ഞായറാഴ്ച ആയിട്ട് പൊ റത്തൊന്നും പോവലില്ല.
ഞാൻ അയിന് ഇവിടെ ഇന്റെ മാപ്പിള ഇവിടെല്ലേ മാപ്പിള ഇവിടെ ഉണ്ടെങ്കിലൊക്കെ പോകും.
ആഹ് ഗൾഫിലാവൂല്ലേ?
ആഹ് മുപ്പര് പൊറത്താണ് അപ്പൊ പിന്നെ ഞങ്ങളങ്ങനെ എപ്പൊ ഴൊന്നും പോകൂല എപ്പൊഴെങ്കിലുംഎന്തെങ്കിലും ആവി ശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ഈ കുട്ടികളായിട്ടൊക്കെ പൊ റത്തിറങ്ങി കഴിഞ്ഞാ- ചെലവെന്താച്ചിട്ടാ ഞാന് അതാണ് ഹോസ്പിറ്റലക്കൊക്കെ കൂടെ- ഒറ്റയ്ക്ക് പോണത് ഇല്ല ഞാനാണെങ്കിൽ നൂറ് രൂപ കൈപിടിച്ച് പോയാ പോകും വരവും അതിനിടയിൽ എന്തെങ്കിലും- മുട്ടായി ഒപ്പിച്ച് ഞാൻ പോരും പക്ഷെ ഇവരേട്ട് പോയി കഴിഞ്ഞാൽ നൂറിന്റെ സഥാനത്ത് അഞ്ഞൂറ് കണക്കാ-
അതായത് ഇതിനായിട്ട് പോകുമ്പോഴ് ചെൽപ്പോക്കെ പോവലുണ്ട്. അപ്പോ എന്തെങ്കിലും വണ്ടിന്റെ കട അല്ലെങ്കിൽ മുഠായിന്റെ കട കണ്ടാല് ഞാൻ ഓന്റെ കണ്ണണ്ട് പൊത്തും.
ആഹ് ആഹ് അതന്നെ സ്ഥിതി ഓൽക്ക് വാങ്ങിയ തെകില മുട്ടായി ഇവിടെന്നെ ആ വണ്ടീന്നങ്ങനെ വാങ്ങൂല
ഏഹ് ഇവിടെ വണ്ടി പ്രാന്തന കടേകേറിയ ഒന്ന് കാട്ടിത്തരും അ പ്പ അതെട്ത്ത് കൊടുക്കും അത്ട് വാങ്ങി ചെങ്ങാണ്ട് അട്ത്തത് കാട്ടിത്തരും ഒച്ചി
അതന്നെണ് ഇവിടെ വലിയ ആളഅങ്ങനെയാണ് ആൾക്ക് പിന്നെ ഇപ്പൊ അധികൊന്നും അങ്ങനെ വാങ്ങി കൊടുക്കാതതായപ്പം പിന്നെ പ്പർക്ക് മനസ്സിലായി ഇമ്മാന്റെകന്നൊന്നും കിട്ടൂല്ല ഇപ്പണ്ടെങ്കിലേ കിട്ടുള്ളൂ
ഇഞ് എന്നാ വെരാ
ഇപ്പ പോയിട്ടുള്ളൂ രണ്ടു മാസം ആയിട്ടുള്ളൂ
ഏഹ് കൊല്ലത്തിലാ
പോയിട്ട് കൊല്ലം കണക്കാക്കാനും നിക്കൂല ചെലപ്പോ എട്ട് മാസം ചെല പ്പ ഏഴു മാസം അങ്ങനെയൊക്കെ ആവുമ്പോക്കെ വേരലൊക്കെണ്ട് ഓൽക് മൊബൈൽ ഷോപ്പ ആണ്
ഏഹ് പാർട്ടണർമാരുണ്ടാവേക്കാരലെ
ആഹ് ഇണ്ട് അപ്പൊ അയ്ന് ഒരാള് നാട്ടില് നിൽക്കുമ്പോ ആരെങ്കിലൊക്കെ ഒരാളായിട്ട് അവിടെ വേണം
ആഹ് ര ഒരുമിച്ച് പോരാൻ പറ്റൂല നാട്ടിലുള്ളോരന്നാണ്ട് പോയതാ
ആഹ് നാട്ടിലുള്ള നാട്ടില്ചാല് ഇവിടെല്ല ഞ പിന്നെ ഇവിടെ അടുത്തുള്ളെലെന്നെയാണ്
ഏഹ്
അപ്പ ഇതിപ്പോ മൂന്ന മൂന്ന് മാ സ്തിന് പർഞ്ഞാണ്ട് നാല് മാസം നീട്ടിവിടെ നിക്കെക്കെ ചെയ്ത്ക്ണ് അപ്പൊത്തി അവിടെള്ള ആൾക്ക് പോണന്നർഞ്ഞു ദിർതി പിടിച്ചങ്ങനെ
അങ്ങനെ പോയി ആഹ്
ഉം ഇവിടെ വന്നാ പിന്നെ മൂന്ന് മാസന്നർഞ് വന്നാലും പിന്നെ നീട്ടിയങ്ങനെ നിക്കു
ആഹ്
അപ്പോക്കിന്ന് അവിടെന്ന് തൊടങ്ങും ഇജ് വരാനൊന്നും കണ്ടിട്ടില്ലേയ്ച്ച്ങ്ങാണ്ട് ഓലങ്ങനെ വിളിടങ്ങും പോലെ ഓൽകുല്ലേ ത്തിരിച്ചവരണം പോണംന്നുള്ളത്
ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ പോ പോകും
ഏഹ് പിന്നെ മീനൊക്കെ കിട്ടിയോ രാവിലെ കിട്ടുടെ മീന് ആഹ്
ക്കെ ചെയ്യും ഇവിടെ മൂത്തച്ചന് മീൻ കൊണ്ടരാ മൂപ്പർക്ക് ഒരു കുറ്റിണ്ട് പന്ത്രണ്ടര കഴിഞ്ഞട്ട് മീൻകാരം വരുള്ളൂ അതിന്റെ കെന്നെ വാങ്ങുള്ളു അത് കിട്ടുമ്പോത്തന് ഇന്റെ കുളി വരെ കഴിയ ചിലപ്പോ നല്ല വൈക്കും
ആഹ് നമ്മളാ പണികളാണ്ട് നേരത്തെ കഴിഞ്ഞാല്
കൊണ്ടരന്നീനു
ഇന്നലൊക്കെ പിന്നെ നോമ്പല്ലേന്നാ
ഉം ഇന്നലെ മിഞാന്നൊക്കെ നോമ്പായിരുന്നു. ഇന്നാലും മാണം നോമ്പില്ലാത്തോര്ക്ക് ഇണ്ടാക്ക ക
ആഹ് കുട്ടികൾ ഇണ്ടാവുമ്പോ അല്ലേ ഉം
സ്കൂളിൽ പോയതോണ്ട് അങ്ങനെ കഴിഞ്ഞു ഇന്നലെ പിന്നെ കുട്ടികള് ഒരാള് നോമ്പെടുത്തിരുന്നു
ഏ
മു മൂത്തച്ന്റെ കുട്ടികളിൽ ഒരാള് നോമ്പെടുത്തേനു മറ്റോൽക്ക് എന്തായാലും ഉണ്ടാക്കണം പിന്നെ മൂത്തച്ഛനും ഇന്നലെ നോമ്പോന്ന് അപ്പ പിന്നെ തോരൻ വെച്ചിണ്ടാക്കണ്ട വന്നിട്ടില്ല കുട്ടികല്ലേ ഓൽക്ക് എന്തെങ്കിലൊക്കെ ഒപ്പിച്ചാൽ മതിയല്ലോ
ആഹ് എന്ത് ചായക്ക് കടി ഉണ്ടാക്കി
ചായക്ക് കടി പുട്ടുണ്ടാക്കി പുട്ട് പറ്റാത്തോൽക്ക് അപ്പം ഉണ്ടാക്കി
ഉ പറ്റാത്തവരുണ്ടാ
ആഹ് എന്റെ ചെറുതിന് പറ്റൂല
ആഹ് ആഹ്
അത് അപ്പം ഉണ്ടാക്കിയാലും കഴിക്കുവൊന്നുവില്ല ചിലപ്പോ രണ്ട് പിച്ച് പുട്ടാണെങ്കിൽ അത് അത്രയും നോക്കൂലല്ലോ വിചാരിച്ചിട്ട് അപ്പണ്ടാക്കണേ രാവിലെ എന്തെങ്കിലുമൊക്കെ പള്ളയിലെത്തട്ടെ ഇരുന്ന് അവിടെ ഇരുത്തി തിന്നാൻ കിട്ടൂല അവന് ഉം പിന്നെ എന്നിട്ട് നിങ്ങക്ക് എത്ര കുട്ടികളാ
ആഹ് ഇങ്ങടെ വീട്ടുക്ക് പോകലില്ല്യാ
ആഹ് ഉണ്ടേ പോകലുണ്ട് ഇനി പോണം ഇനി അടുത്ത ലീവൊക്കെ വരട്ടെ അപ്പൊ പോണം
നിങ്ങൾക്ക് എത്ര കുട്ടികളാ